ഹലോ കേൾക്കുണ്ടോ
ആ കേൾക്കുന്നുണ്ട്
ആ എന്തൊക്കെയാ വിശേഷം
നല്ല വിശേഷങ്ങൾ
എന്താ പരിപാടി നല്ലത് സുഖം ആയിട്ട് പോണു
അതേല്ലേ ആ പരിപാടി പ്രത്യേകിച്ചൊന്നും മോളിനെയും കൊണ്ട് ഹോസ്പിറ്റലി പോണം ഉം
ആ എന്താ മോക്ക ഇണ്ടായ പറ്റേ
അവൾക്ക് ഇന്നലെ രാത്രി പത്തു മാസമായി. എന്താന്ന്റിയില്ല ഭയങ്കര കരച്ചില ചെവി വേദനയാണോന്നൊരു സം--. അവക്ക് കഫക്കെട്ടും ചോ ആ
ആ
സമയത്ത് ചെവിയിലൊക്കെ പി പിടിക്കണ കണ്ടു. ഇപ്പൊ ചെവി വേദനയാണോ സംശയം.
ക്കസ്.
അങ്ങനെയാണെങ്കി ഇപ്പഴും കരഞ്ഞോണ്ടിരിക്കും ഞാന ഒരു ദിവസം എത്ര പ്രാശ്യം ഞാനും. ഇവളെ ബെഡിലിക്ക് കെടത്താണെങ്കിൽ ഞാന് കൊടഞ്ഞാലും പിന്നിം പിന്നിം കൊടഞ്ഞു നോക്കും. ഉഷ് പക്ഷേ ഇ ജനലൊക്കെ നെറ്റ് ഇക്ക ഇവിടെല ഗൾഫി പോയി അപ്പൊ. ഇക്ക എല്ലാം റൂംക്കെ സെറ്റ് ആക്കി തന്നട്ട പോയി ജനലൊക്ക് ക നെറ്റവെച് കെട്ടി. ഈ റൂമത്തെ എല്ലാം ഒന്നു പോലും പുറത്തുന്നൊന്നും വരാതിരിക്കാനുള്ള. ക്കെ സെറ്റ് ചെയ്തിട്ടാ പോയിക്കണത്.
ഉ അല്ലേ വല്ലക്കും. ഉറുമ്പ് എന്തെങ്കിലും ചെലപ്പോ കേറിയോ ഇല്ലോന്ന് അറിയില്ലല്ലോ. അടക്കെ കോട്ടര്മശല്ല്യ ഇല്ലതാണോ.
എ എന്താണ് സ്കൂൾ. സ്കൂൾക്ക് മക്കള് പോണ സമയത്ത് അവര് എല്ലാവരും കുളിന്നാനൊക്കെ ഇതും ഇതും ഡ്രസ്സുകളൊക്കെ ഉണ്ടാവകും അതൊക്കെ അപ്പൊ ഇവള് ഉറങ്ങിയിരിക്കും തൊട്ടിയിലായിരിക്കും. അപ്പൊ അവര് പോയ ശേഷം ഇത് കൊടഞ്ഞു വിരിച്ച് സെറ്റ് ആക്കിട്ടാണ്. മോളിനെ കേടത്തലൊക്കെ പിന്നെ അവളെ കുളിപ്പിക്കലൊക്കെ കഴിമ്പതി പിന്നെ ഉച്ചയാവുമ്പോ പിന്നെയും തൊട്ടിക്കിട്ത് പിന്നെ അവര് വന്ന കഴിഞ വീണ്ടും കുടഞ്ഞിരിക്കും. പിന്നെ പഠിപ്പിക്കാനിക്കുമ്പോ പിന്നെയും കൊടഞ്ഞ ഒരുസം നാലഞ്ച റഷ്യം കൊടഞ്ഞിരിക്കും എ ഉറുമ്പൊന്നും വന്നിട്ടന്ന. ഞാൻ എല്ലാഡിം നോക്കി പക്ഷെ.
എന്തേലും കൊണ്ട്ക്ക ചെറിയ കുട്ടിയല്ല പറയാനൊന്നും അറിയില്ലല്ലോ.
ഉം അപ്പൊ ഇക്ക അതലെ പറഞ്ഞ ഹോസറ്റിറ്റലിലക്ക് കൊണ്ടു പോ ഞാൻ ഇവിടെ അടുത്ത്. ഗവൺമെന്റ്. ഹോസ്റ്റലളക്കെണ്ടുന്നു.
ആഹ് ആഹ്
ഇവിടെ അടുത്തു.
ആഹ് ഉ ന്നട്ട്
അവിടെ പോയി ഫസ്റ്റ്. ഇടെ ആൺകുട്ടികളും ഒരു പെണ്ണും. മൂന്നാള്.
മറ്റേ വിൽ വില്യ വിൽതാർകുലെ
രണ്ട് ബോയ്സും. സ് പടിക്കുന്നു ഇല്ല.
റേഞ്ച്ൻ്റെ ഈ പ്രശ്ന ഇണ്ട്. ങ്ങളും പറയനു എടക്കിടക്ക് ഇങ്ങനെ മുറിഞ്ഞ മുറിഞ്ഞു പോവാ. എന്റെപ്പ വൈ ഫൈ കോളായതോണ്ട് കൊയപ്പ് ഒന്നും കിട്ടില്ല.
അഹ ആഹ്
പിന്നെ വേറെന്തൊക്കെയാ കാലാവസ്ഥയക്കെ എങ്ങനെ മഴയൊക്കെ ണ്ടോ.
വേറെന്ത് ഇവിടെ ഇന്നലെ വരെ നല്ല മഴയായിരുന്നു. രാവിലെയൊക്കെ ണ്ടായിരുന്നു. ഇപ്പൊ കുറച്ച് വെയിലിണ്ട്.
ഏ ഇവിടെന്നാ മഴയില്ല വെയിലുലാ അവര് മൂടിക്കട്ടി രാത് കാലാവസ്ഥയാ
അതെല്ലേ.
ഇന്നാലും ഉം ഇന്നലെക്കെ എവിടുന്നക്കെയോ നല്ല മഴീം കാറ്റും ഒക്കണ്ട് ച്ചോ ഇവിടെ കിട്ടില്ല.
ന
ആ ആ അങ്ങനെ സകുമ്പോഴാ നമ്മക്ക് ദേഷ്യം പുടിച്ചാ
പിന്നെ മോളിക്ടണ തഴത്തിക്കും താഴെ ഇറങ്ങന്നെ പണി. ഡ്രസ്സ് ക്ക മൊളിലാ ഇടിണ് വേഗം വെയില് കിട്ടുല്ലോ പറഞ്ഞിട്ട് നോക്കുമ്പോ എത്ര എണിറ്റ്? മക്കള് പോയ മുതൽ തുടങ്ങിയ പണികളാ കേറാ എറങ്ങാ കേറാ ഇറങ്ങ ഒരു
ആ അതല്ല വീട്ടില് വേറാരെലുണ്ടോ അതോ ങ്ങള് ഒറ്റക്കാ താമസം.
ഇല്ലില്ല ഉമ്മ പ്പാണ്ട് രണ്ട് ഇളയിച്ചി ജോയിന്റ് ഫാമിലിയാണോ അറിയ ഞപ്പോ എല്ലാരും കൂ, എല്ലാരുംകൂടി ആവുമ്പോ കൊഴപ്പില്ല.
ആ ആ
പിന്നെ
ആ ആഹ്
മൂന്ന് മണിക്ക് രണ്ടാ മൂന്നിടുംപിന്നെ താഴ ഇടും
ആഹ്
ആ പിന്നെ ഫുഡൊക്കെ ആയൊന്നിട്ട്, എനിക്ക് ഒരു കുട്ടിയേള്ളു.
അതെ എത്ര പഠിക്ക്ണ്ടോ?
ഇല്ല ഇല്ല ചെറുതാണ് രണ്ടര വയസായ കുട്ടി.
അതേല്ലേ? ആ
അ അല്ല ഉറങ്ങാണ്. ഇല്ല ഇ ഒന്നും ചെയ്യ്ണില്ല. എന്തേലൊക്കെ നോക്കണം. യാഅള്ളാ ഓന് കൊറച്ചൊക്കൊന്നാവട്ടെ. നൈസറിക്കൊക്കെ പോയിട്ടേ. ക്കൊ എന്തെലൊക്കെ ചെയ്യണം. സ് സ് സ്ഥാനത്തൊക്കെ ആ അയമുക്ക് പൊ സ്വന്തം വരുമാനല്ലാതെ മുന്നോട്ട് പോകൻ പറ്റൂല്ല.
അതെന്നെ നമ്മള് ഞങ്ങള് ഇതുപോലെ പയും ഓ ഫസ്റ്റ്ത്തെ മോനക്ക് ഇതുപോലെ എന്തെങ്കിലു ആയുമ്പോത്തിനും എന്തെ ചെയ്യണം പറയുമ്പത്തിനും രണ്ടാമത്തെ പ്രഗ്നൻ്റ ആവും.
ഉം ആ എനിക്ക് അതാണ്പ്പൊ പേടി.
ഏഹ് ഹസ്ബൻ്റ നാട്ടിൽ. നാട്ടിലുള്ളവർക്ക് നമുക്ക് ധൈര്യം പറയാനേ പറ്റില്ല ഇപ്പൊ പിന്നെ മോളിനെ പ്രസവിച്ച് തൊണ്ണൂറയപ്പഴാണ് ഇക്ക പിന്നെ പോയത്. ഞാന് പ്രസവം നിർത്തായി എന്താ എന്തോ ടെ ടെയ്‌ലറാണ് ടെയ്ലർ ഷോപ്പാണ് ഇവിടെ അപ്പൊ അവിടെ ഒരു വിസിറ്റിംഗ് വന്നൊണ്ട്. പെട്ടെന്ന് പ്രതീക്ഷിക്കാണ്ട് പോയതാ. ഇപ്പോ ഫസ്റ്റ് ടൈം ആയിട്ട് പോയതാ.
ദുബായോ. എവിടെ?
അബുദാബിയില്. അഞ്, അഞ്ചു മാസം. തൊണൂറായപ്പോ പോയതാ. ഉം ഞാൻ അതല്ലെ പ്രസവം നിർത്താന്നൊക്കെ പറഞ്ഞിട്ടും പറ്റിയില്ല. പ്രെ പ്രെ കൊർച്ച് പ്രശ്നങ്ങളൊക്കെണ്ടായിരുന്നു
എ പോയിട്ട്ള്ളതോ ങ്ങക്കോ
ഉം ബ്ലഡി ബ്ലഡ് കുറവായിട്ടും അത്കാരണൊന്ന് നിർത്താനൊന്നും പറ്റിയില്ല ഡോക്ടർ പെട്ടെന്ന്
ആ മക്ക് ബ്ലഡ് കുറവ് കാൽസ്യ കുറവ് അതല്ലാതെ തന്നെ പല അസുഖങ്ങളും ണ്ടാവും പായസ കുറവ്ണ്ടായലാണ് നല്ലോണം വേദനകള് എങ്ങനെ
എങ്ങനാ ഫുഡ് എന്തെന്ത് കഴിച്ചാലും ബ്ലഡ് കേറു
ആ അതങ്ങനെയാണ് ഇനിപ്പോ നമ്മക്ക് എത്ര ബ്ലഡ്ണ്ടെങ്കിലും ഒരു പ ൽചാ മ്മള് ബ്ലഡ് നോക്കല്ലെങ്കിൽ മൂത്രപ്പഴ്പ്പുണ്ടോ നോക്ക്യാ മ്മക്ക്തുണ്ടാവും ബ്ലഡ് കുറവായിരിക്കും അതെത്ര നോക്കിട്ടും കാര്യല്ല മി ഞന് ന്റെ കുട്ടിക്കൊക്കെ ആ ഉം ഞാന് കുട്ടിക്ക്ങ്ങനെ എന്നോരാഗ്യയ്നും കൊടുക്കല് രാ ഗി കൊടു താമ്ക്ക് ലഭ്യണ്ടാവല്ലോ എന്നും രാഗിയ കൊടുക്ക ന്നിട്ട് പ പനിക്കുമ്പം പനിച്ചപ്പോ കുട്ടിക്ക് ബ്ലഡില്ല എനിക്കപ്പൊ ദേഷ്യവര അതിന് ശേഷം ഞാൻ റാഗി കൊടുത്തിട്ടില്ല
അതെ അതെ
ആം
ഇപ്പ പ്രസവിച്ചപ്പോ ഓ എല്ലേ ചെറുതായിട്ട് കാണുന്നുണ്ടായിരുന്നു ഈ പ്രസവിച്ചുട് പക്ഷെ എനിക്കോ എന്റെ ഫാമിലിക്കോ ഇക്കാന്റെ ഫാമി കാ മോൾക്ക് അതിന്റെ ചെറുതായിട്ടുണ്ടായിരുന്നു പിന്നെ നോക്കുമ്പോ പ്പം കൊയപ്പൊന്നില്ലട്ടോ പതിനെട്ടിന്റന്ന് പതിനെട്ട് ദിവസൊക്കെ ആയപ്പോ
ആ ആ ന്നിട്ട് ങ്ങെക്കാരൊക്കെണ്ട് വീട്ടിലാരൊക്കെണ്ട്
ഇവിടെ ജോയിൻ ഫാമിലിയാണ് ഉമ്മ പ്പണ്ട് ഇക്ക ഇക്ക ഗൾഫില് അതെല്ലെ ഉമ്മ പ്പാ രണ്ട് ഇക്കാന്റെ രണ്ടനിയന്മാര് രണ്ടനിയന്മാരുടെ ഭാര്യ മാര് ഒരനിയൻക്കൊരു കുട്ടി ണ്ട്‌ എ ഒരനിയനിക്ക് ഭാര്യ ഏഴു മാസായി ആ ഒരു കുട്ടിയുള്ളവൾക്ക് മൂന്ന് മാസായി അങ്ങനെ രണ്ട് പ്രഗ്നനൻഡ് ലേഡീസ്ണ്ട് എനിക്കുട്ടികള് മൂന്ന് കുട്ടികള്
അതല്ല ഇങ്ങളെ വീട്ടിൽ ആരക്കണ്ട് അസിന്റെ വീട്ടിലല്ലേ നിങ്ങളെ വീട്ടില്
ആ ഉമ്മയും ഉപ്പയുണ്ട് അനിയനുണ്ട് അനിയൻ ഗൾഫില ഇപ്പൊ അവര്ണ്ടളന്നേള്ളു
ആ ഉം അനിയെൻ പെണ്ണ് ട്ട്യോ
ഇല്ല ഇല്ല
ചെറുതായിരിക്കുംല്ലേ
ആ വീ വീട് ട്ടിട്ട് പിന്നീട്ടുള്ളൂ ത അപ്പൊ വീടന്നും ഇ നോക്കണം നമ വരുമ്പ
ആ
ഇരുപത്തഞ്ചസായി
ആ അപ്പൊ പിന്നെ അയല്ലോ നമ്മള് ശെരിക്ക്‌പ്പതന്നെ പെണ്ണ് വെക്കണം ന്നാലുംള്ളൂ കുറച്ചൊക്കാ വുമ്പോതിന് കിട്ട ഇപ്പൊന്ന് പെണ്ണ്ട്ടല്ലാത്തോണ്ടെ എവിടെയ് പ്പോ പെണ്ണുകളില്ലേലൊ എല്ലാരും അവനവന് കണ്ടെത്തല്ലേ
പറ നോക്കി നോക്കി വെച്ചോ എന്നൊക്കെ പറയണ്ട് പക്ഷെ ഞങ്ങങ്ങനെ ചോ പെണ്ണോകെട്ടടാ ഇപ്പത്തെന്നോ ചോച്ചു കിട്ടില്ല ന്റെ എല്ലാതിനും നോക്കിക്കോറിം
ഓ ആ എന്തെലും നിശ്ചയിച്ചിട്ടെങ്കിലും ചെയ്താ മതിയല്ലോ. ന്നാ പിന്നെ ധൈര്യമായിട്ട് നിക്കാലൊ
അതെ അതെ
എന്നിട്ട് എന്താകറിയൊക്കെ?
ഇവിടെ കടല കറിയാണ്. കടലക്കറി ഞ ഞാന് മോൻക്ക് കൊ സ്കൂൾ കൊണ്ടവേണ്ടി വെച്ചതായിരുന്നു. വേ വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു. പ്പൊ അപ്പം അവനിക്ക് ദോശകണ്ടപ്പ ദോ മതീപർഞ്ഞു അപ്പൊ ആ കടലന്നെ കറിവെച്ചു. കരണ്ട് പോകുന്നൊക്കെ ക്കെപറഞ്ഞു മെസ്സേജ് വന്നു. അതു അതൊണ്ടന്ന് വേ ഒപ്പിച്ചതാ ഓണ്ട് കറീംചോറെകെ ഉമ്മ വെക്ക
അ ആ
ഞങ്ങള് പൊറത്തു
ഇത് വേണ്ടപ്പൊ നിർബന്ധല്ലെ
ഞാൻ വാങ്ങിയത് മീന് കുഞ്ഞിവിടെ താഴെ ഇരിക്.
അങ്ങനെ
കറി വെച്ചു പൊരിച്ചു ആ പിടിച്ച്പിട്ച്ച് നിക് നടക്ക്ണ്ട്പ്പ പിടിച്ചു പിട്ച്ച് നടക്കണ്ട്.
ആ ഉം. ഓ ഈ സമയത്ത് ഒറങ്ങൂല?
ഒറങ്ങിഎണിറ്റാണ് ഇപ്പഴ്.
ഏ